ഹലോ
ഹലോ ആ കേക്കണില്ലേ ആ എന്താ വിശേഷം
ആ സുഖാട്ടൊക്കെ പോന്ന് കൊഴപ്പവില്ല ഉം
ആ ഛായക്കെ കുടിച്ചാ?
കുടിച്ചു കുടിച്ചു അവിടെയോ ഛായ കുടിച്ചാ?
ഛാ ഛായൊക്കെ കുടിച്ച് ഛായക്കെന്തേലും സ്പെഷ്യലൊക്കെ ഇണ്ടാക്കിയാ?
ആ ഇവിടെ മോന് എലയുടെ വീടന്ന് അതൊണ്ടാക്കിയാരുന്നു
അതെ
ഉം
എന്നാ വെക്കേഷൻ ആയിട്ട് എവിടക്കും പോയൊന്നുല്ലേ
ഇല്ല ഇവിടെ വെക്കേഷനാണെന്ന് പറയാൻ പറ്റത്തില്ല കാര്യം ഇയാളിപ്പോ എൽ കെ ജിയിലാക്കിയതേ ഉള്ളൂ
അതെ ആ ആ
പക്ഷ നമ്മള് ആ നമുക്ക് വെക്കേഷനെന്ന് പറയാൻ പെരേൽ ആളൊണ്ടാവൂ അല്ലോ ഇവിടെ ഹും കോളജ്തില് ആഹ് നേഴ്സറി പോുന്നുണ്ടായിരുന്നു ഇട അടുത്ത്
ആഹ് ഹെ ആഹാ
ഉും പിന്നെ
എങ്ങനെ ആൾക്ക് ഇഷ്ടുണ്ടാ? സ്കൂളിലൊക്കെ പോവാന്.
കൊഴപ്പില്ല ആഹ് നമ്മള് അഡ്മിഷൻ ഇടുക്കാൻ പോയപ്പോ ഇവിടെ കൊണ്ടുപോയി എല്ലാം കാണിച്ചത ഇപ്പ ഇഷ്ടപ്പെട്ടു കുഴപ്പമില്ല ഇനി പഠിക്കാനായിട്ട് സ്കൂള് ബാഗൊക്കെ കൊണ്ട് പോകുമ്പോന്നി എന്താ എനിക്കറിയത്തില്ല
ആഹ് ആഹ് ആദ്യം കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ അവർക്ക്ന്നെ ഇഷ്ടാവും കൂട്ടുകാരൊക്കെ ആകുമ്പോഴേ
ആഹ് ഞാ അമ്മഉണ്ട്. എന്റെ അമ്മ എവിടാ ജോലി ചെയ്യുന്നത്. അപ്പൊ അമ്മയുണ്ട്. അപ്പഅമ് ക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളന്ന് പറയാൻ പറ്റത്തില്ല.
യ്യാ അപ്പൊ പിന്നെ കൊഴപ്പണ്ടാവൂല പിന്നെ ചിലെ കുട്ടികൾക്ക് തീരെ ഒരു കുഴപ്പം ഉണ്ടാവുല്ല. ഓർക്ക് നല്ല ഇഷ്ടണ്ടാവും പോകവാൻ.
ആഹ് ഞാക്ക് കൊഴപ്പം ഒന്നുംഇല്ല ഫസ്റ്റ് ടൈമ്മ എന്നാലുംകോഴ പോന്നില്ല ആഹ് പോയിട്ട് അവിടെക്കെ പ്ലേ ഗ്രൗണ്ടിലേക്കെ ചെന്നപ്പോഴത്തേക്ക ഇഷ്ടപ്പെട്ടു
ആഹ് ഇപ്പൊ പിന്നെ പണ്ടത്താപോല്ല ഒന്നുംല്ലല്ലോ നല്ലോണ്ണം കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ എല്ലാ സ്കൂളിലും ഉണ്ട്. അത് കാരണം പിന്നെ അവർക്ക്ിഷ്ടാണ്. ഉണ്ടാവും ഓന് പിന്നെ യു കെ ജി എൽ കെ ജി ഒക്കെ അവർക്ക് പിന്നെ വലിയ കുഴപ്പം ഇണ്ടാവൂല.
വല്ല്യകൊഴപ്പം
ഏയ് ആഹ് പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഒന്നും പ്രശ്നമല്ല. എഴുതാനുള്ളതാണ് അവർക്ക് ഒരു സങ്കടംണ്ടാവ ഹോംവർക്ക് കക്ക്
ആഹ് അതാ പിന്നെ എന്തായിരുന്നു ഫുഡൊക്കെ എന്തുവാ?
ഫുഡ് ഇവിടെ ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിം ഉണ്ടാക്കി
ആഹ്
അതെ ആഹ് വൈകിട്ടത്ത ചായ കുടി ഇന്ന് ഇവിടെന്താണ്ടാക്കിയ നഗട്സ് ഉണ്ടാക്കി ഇവിടെ. ഇവിടെഇപ്പൊ വെക്കേഷൻ വെക്കേഷനയൊണ്ടെ എന്തെങ്കിലൊക്കൊയിട്ട് ഏതെങ്കിലൊക്കെ നേരം സ്പെഷ്യൽ ഉണ്ടാവും. ചെലെപ്പോ മൂന്ന് നേരം സ്പെഷ്യ ആയിരിക്കും. എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഓരോന്നൊക്ക ഇങ്ങനെ പരീക്ഷിക്കും.
ആഹ് ഇനിക്കും കുക്കിങ്ങിൽ കുഴപ്പമില്ല
ആഹ് ഇൻക്ക് കുക്കിങ്ങും ബേക്കിങ്ങും ഒക്കെ നല്ല ഇഷ്ടന്നെണ്.
ഉം ഞാനഅങ്ങനെ വല്ല്യയ ഫുഡ് ഫുഡ്ണ്ടാക്കാനുള്ള അങ്ങനെ ഉള്ള ആളല്ല എന്നാലും ചെയും. ഉും ഇപ്പ നമ്മള് സെപ്പറേറ്റ് അപ്പ നമ്മള് വേറെയ ചെയ്തേ പറ്റത്തോളൂ.
ആഹ് സാഹചര്യം ങ്ങളുടെ സമ്മർദ്ദം മൂലം
വീട്ടിലൊക്കെ ആണേങ്കിൽ അമ്മ ചെയ്തോളും നമുക്ക് വിഷയം ഇല്ലായിരുന്നു ഉും ഇപ്പൊ ചേട്ടന്റെ വീട്ടിലാണെലും അങ്ങനെ അവര് ഫുഡ് ഉണ്ടാക്കും അവിടെ അമ്മ ഉണ്ടാക്കും നമ്മള് എന്തെലും ഹെൽപ്പ് പ്താ മതിയായിരുന്നു ഇപ്പ എൻ്റെ വീട്ടിലണെങ്കിൽ നമുക് ഫുൾ റസ്റ്റ് ആ അമ്മ ചെയ്തോളൂ അമ്മ നാന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും. മ്മക്ക അങ്ങനെ ടെന്ഷനില്ല
എനിക്ക് കുക്കിങ് നല്ല ഇഷ്ടായോണ്ട് എനിക്ക് എല്ലാം ചെയ്യാൻ ഭയങ്കര ഇഷ്ട
ആഹ് എന്റെ അനിയത്തി ഇത് പോല ഫുഡ് ഉണ്ടാക്കനൊക്കെ നല്ല മിടിക്കിയ അവക്ക് ഇതല്ലാം ഇഷ് ടവ അമ്മയുടെ കൂടെ അടുക്കളയിൽന്ന് പണ്ട്തൊട്ടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന അവളായിരുന്നു
ഞാനും അതെ ഏഴാം ക്ലാസ് ഒക്കെ പഠികുമ്പോ തൊട് തേ എനിക്ക് ഭയങ്കര ഇഷ്ടാ ഞാൻ ഇങ്ങനെ കണ്ടുപഠിച്ചതാ അന്ന് ഒന്നും യൂട്യൂബിനെ കുറിച് ച്ചൊന്നും അറിയില്ലല്ലോ
ആഹ് അതാ ആള് ഞാൻ പിന്നെ ആ ഒരു പരിസരത്ത് പോത്തില്ലായിരുന്നു ഞാൻ മൊത്തം ക്ലീനിങ് പരിപാടി ഞാൻ ക്ലീനിങ് പരിപാടിയിലോട്ടൊക്കെയങ്ങ് ഇവിടെ
ഇവടെ കഴുകണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പാത്രം കഴുകണം തുടക്കണ ഒന്നും തീരെ ഇഷ്ടല്ല
തുടക്കണത് എന്നാലും കൊഴപ്പില്ല എനിക്ക് അടിച്ചു വാരണത് തീരേ
ആഹ് ഇവിടെ നേരെ തിരിച്ച എനിക്ക് ആ പണിയ ഇഷ്ടം ആഹ് ഫുഡ് ഉണ്ടാക്കുന്നതില് പക്ഷെ ഇപ്പൊ ആഹ് ആ ഇവിടെ വീട് ഞങ്ങള് സപ്രേറ്റ് ആയപ്പോഴത്തേക്കും ഞാൻ തന്നെല്ലാം ചെയ്യണം വേറെ ആരും ഇല്ല നമുക്ക് ചെയ്തു തരാൻ
ആഹ് ആഹ്
ഉം അതാ അടെ എല്ലാം നമ്മുടെ കയ്യിൽ തന്നെ കയ്യെത്തും ദൂര
ആഹ് അങ്ങനാകുമ്പോ നമ്മള് വേഗം നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് ട്ട് നമ്മള് വേറുള്ള കാര്യങ്ങളൊക്കെ നോക്കും അല്ലാണ്ട് ഇത്പ്പ സ്പെഷ്യല് ഒന്നും ഉണ്ടാക്കി നോക്കാനൊന്നും നമ്മള് ശ്രമിക്കൂല്ല നമ്മള്
ശ്രമിക്കത്തില്ല ഉം
പിന്ന ഇതുപോലെ വൈകിട്ട് എന്തേലും സ്നാക്സ് ഇങ്ങനെ ചായേട കൂട ഇവര് അച്ഛനും മോനും വരുമ്പോഴത്തേക്കും ഇയാളെ ട്യൂഷനും കെ ബാലവാടി ഉണ്ട് അതുവഴി ടീച്ചർ തന്ന ട്യൂഷൻ സെന്ററി അവിടെ ക്കൊണ്ടാക്കുന്നത അപ്പം ചേട്ടൻ എന്നിട്ട് വർക്ക് കഴിഞ്ഞിട്ട് വരുമ്പം വിളിച്ചോണ്ട് വരികയാ ചെയ്യുന്നത് അപ്പൊ രണ്ടേരും വരുമ്പഴ് ത്തേക്കും ചായക്കുള്ള സ്നാക്സ് എന്തെലും ഇയാള് ചായ കുടിക്കത്തില്ല മോന് കൊടുക്കത്തില്ല ഞങ്ങള് ഉം അപ്പൊ എന്തേലും അല്ലാതെ എന്തേലും സ്നാക്സ് അയാക്കപ്പ എന്തേലും വേണം അപ്പം എന്തേലും ബിസ്ക്കറ്റോ അല്ലങ്കി എന്തെലും ഫ്രൂട്ട്സ് ഒക്കെ ആയിരിക്കും ഇവിടെ മിക്കവാറും അപ്പൊ ഞാൻ ങ്കി ഇന്ന് എന്തായാലും ഇതെങ്ങനെ ചെയ്യാന്ന് വിചരിച്ചു
ആഹ് ആട്ട അതൊക്കെ പിന്നെ നല്ലതല്ലേ ശരീരത്തിനും നല്ലതാണ് ഇവിടെ അങ്ങന ത്ത സാധനങ്ങളും ഇഷ്ടമാണ് പക്ഷേ ഈ പൊരിച്ചതും കരിച്ചതും ഒക്കെയാണ് കൂടുതൽ ഇഷ്ടം അങ്ങനെത്തേനോടാണ് ഇഷ്ടം ചിക്കന്റ ചിക്കന്റെ എന്തെങ്കിലും അതുപോലെ ഉണ്ടായാൽ മതി
ഉം
ചിക്കൻ കഴിച്ച് കഴിഞ്ഞ
ഇവിട ഇയാക്ക് മുട്ടയ ഇഷ്ടം മുട്ട പൊരിച്ച് കൊടുത്ത ചോറ് കഴിച്ചോളും
ആഹ്
ഇവടെ അച്ഛനെ പോല അച്ഛന് മുട്ട ഉണ്ടെങ്കില് കൊഴപ്പമില്ല വേറൊന്നും വേണമെന്നില്ല മുട്ടാ ആണെങ്കി അങ്ങനെ കഴിക്കും
ഇവിടെ ചോറ് സാധാ ചോറിനോട് ഒരു താല്പര്യം ഇല്ല എന്തെങ്കിലും നെയ്ച്ചോറാ ബിരിയാണി മന്തി അങ്ങനത്തെ തെക്കണേ നെയ്ച്ചോറ് സാധാ ചോറൊന്നും വേരെ ഇഷ്ടല്ല
ആഹ് ഇവിടെ ഞാൻ അങ്ങനെന്ന ഉണ്ടാക്ക ഇല്ല എന്താ അവാ എന്തായാല വേമുണ്ടെങ്കിൽ പുറത്ത്ന്ന്ന്നെങ്ക മേടിച്ചച്ച്ണ്ട്ന്നതരിക്കാ അല്ല എന്നുണ്ടെങ്കിൽ പോയി കഴിക്കും കടയില് നമ്മളങ്ങനെ അ ഇവിടെ നമ്മള ഉണ്ടല്ലോ പിന്നെ എന്റെ വീട്ട അമ്മയോ ആനയത്തോ ഒക്കെ വരുവാണെങ്കിൽ നമ്മളിവിടെ ആഹ് ഫുഡ് ഉണ്ടാക്കും ചിക്കൻ കറി ഉണ്ടാക്കുക ചെയ്യുന്ന ചിക്കൻ മേടിച്ചിട്ട് അമ്മ അമ്മ വരുമ്പോ അമ്മ ഫുഡ് ചിക്കൻ കറി ഉണ്ടാക്കുന്ന നല്ല രീതിയില അപ്പൊ അമ്മ ഉള്ളപ്പം
ആരെങ്കിലും ഒക്കെ വരുന്ന അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് ഇപ്പ നമുക്ക് വയ്യ അങ്ങനെയൊക്കെ ഉണ്ടെങ്കില് ഓർഡർ ചെയ്യും അല്ലെങ്കില് ഉണ്ടാക്കും അങ്ങനെയാണെങ്കിൽ മന്തി ഓർഡർ ചെയ്യും അല്ലെങ്കിൽ അൽഫാാം ഓർഡർ ചെയ്യും പിന്നെ ഈ നെയ്ച്ചോറും പൊള്ളിച്ചതൊന്നും പറഞ്ഞിട്ടുണ്ട് ഇവിടൊക്കെ
ആണല്ലെ
ആ അതൊക്കെ ഓർഡർ ചെയ്യും
ഉം
ഇവർക്കുംഇവിടെ വീട്ടിൽ ഉണ്ടാകുന്ന കൂടുതൽ പുറത്തു പോയി കഴിക്കാന്ന് പറഞ്ഞാ ഡ്രസ്സ് മാറ്റി വരിങ്ങൊക്കെ പോകണ്ടേ അതിനൊന്നും കൂടൂല അവർക്ക് പുറത്തോണതൊന്ന ഇഷ്ടം
ആഹ് ഇവിടെ ഞങ്ങള മോനെ പുറത്തൊക്കെ പോയൻ ഭയങ്കര ഇഷ്ട പക്ഷെ മടിയാ ഒരുരിങ്ങനൊക്കെ മടിയാ പോന്ന ഇഷ്ടവ ആഹ് പോവൻ ഇഷ്ട പക്ഷെ അതിനുള്ള ഒരുക്കങ്ങളൊന്നും ഇഷ്ടമല്ല ഉം ഭയങ്കര മടി ആ നമ്മള കിടന്ന് ഇങ്ങനെ വെം വെച്ച് വെളം വെച്ച് കുറേ നേരം വിളി ചളിച്ചിന്നാണ് ആളൊന്ന ഡ്രസ്സ് വരെ ചേഞ്ച് ചെയ്യുന്നത്
അഹ് ഇവിടെ ഡ്രസ്സ് നമ്മളിങ്ങനെ ഷോപ്പിങ്ങിനൊന്നും പോണത് തീരെേ ഇഷ്ടല്ല അവർക്ക് ഷോപ്പിങ്ങിന് പോയാലും അവർക്ക് നേരം ഉണ്ടാവൂല്ല അവർക്ക് അപ്പ തന്നെ തിരിച്ച് വീട്ടിലെത്തണം ഞാ വല്ല ട്രിപ്പ് പോവാ അങ്ങനെ കറങ്ങാൻ പോവാക്ക ഓക്കെ അല്ലാണ്ടുള്ള സ ഒരു കാര്യത്തിനന് പുറത്തു പോണത് ഇഷ്ടല്ല
ഉം ഇയാക്ക് ങ്ങനെ പോന്ന് ഇഷ്ടാം ഉം എനിക്ക് അമ്പലങ്ങൾ ഉത്സവം പരിപാടി കാണാൻ പോകുന്നൊക്കെ ഭഭയങ്കരഇഷ്ടം കുഞ്ഞിലെ തന്നെ കൊണ്ടോയി ശീലിക് ആഹ് എല്ലാം മുടങ്ങാതെ എല്ലാ അമ്പലങ്ങളുടെയും ഉത്സവത്തിന കൊണ്ടുപോകുമായിായിരുന്നു
ആഹ് ഇവർക്ക് അതിനോട് താല്പര്യൊന്നുമല്ല
ആഹ് രണ്ട വയസ്സായപ്പോതിട്ട അങ്ങനെ അപ്പൊ അതുകൊണ്ട് പോകാനൊക്കെ ഇഷ്ടം അയാക്ക് ആഹ് അപ്പൊ പുറത്തൊക്കെ പോകുന്നത് ഇഷ്ടം പക്ഷെ ഒരുങ്ങാൻ ഉള്ളരു മടി അത്രേ ഉള്ളൂ നമ്മള് ഇങ്ങനെ പറഞ്ഞു കുഴപ്പമില്ല പിന്നെ വീട്ടിൽ കയറാനുള്ള ബുദ്ധിമുട്ടുള്ളൂ
ഉള്ളൂ ഉം
ഉം പിന്ന അല്ലെങ്കിൽ ചേട്ടാന്റെ വീട്ടിലോട്ടോ അല്ലങ്ക എന്റെ വീട്ടിലോട്ടോ പോകുന്നൊക്കെ ഇഷ്ട അപ്പൊ അങ്ങോട്ട് എവിടെും ഇപ്പ ഇപ്പൊ ഒരു വേറെങ്ങും പോയില്ലല്ലോ അവിടെ പോ ഇങ്ങനെ പറയാം
ആഹ് പിന്നെ കൂട്ടാരും ഇല്ലാണ്ടാവുമ്പോ കൂട്ടുള്ളോടത്തേക്ക് പോകാന ഇഷ്ടംണ്ടാവും
ഇവിടാണെങ്കിൽ ഇയാള ഒറ്റൊക്കെ ഉള്ളൂ അടുത്ത് കൂട്ടുകാരൊക്കെ ഉണ്ട് അവർക്ക് വലിയ പിള്ളേർ ഒക്കെ സ്കൂളിലൊക്കെ പോകുന്ന അപ്പം ഇയാൾ ഇപ്പോ പോവാൻ തുടങ്ങിയതെല്ലേ ഉള്ളൂ
ആഹ് ഇനി കുറച്ച് വലുതായി കഴിഞ്ഞാ അവര് അവർക്ക് അവരുടേതായ ഫ്രണ്ട്സ ഒക്കെ ഉണ്ടാവും അപ്പൊ അവർക്ക് അവരുടെ അടുത്ത് പോണംന്നൊക്കെണ്ട്
ഉം ഉം
പിന്നെ എന്താ ഇന്ന് രാത്രിക്ക് എന്താ സ്പെഷ്യല്
രാത്രിയും ഇവിടെ അങ്ങനെ ഒന്നുമല്ല സ്പെഷ്യല ആയിട്ടൊന്നും ഇല്ല ചോറും മീൻകറിയൊക്കെ ഉണ്ട് ഉം അല്ല ഇടക്ക് ഞങ്ങൾ നയ്റ്റ് ചപ്പാത്തിയോ അങ്ങനെ എന്തെേലും ഒക്കെ ചെയ്യും അപ്പൊ ചില ദിവസങ്ങള് ചോറ് ചില ദിവസങ്ങളിൽ അതുപോലെന്തായാലും ഇപ്പ ഇവിടെ ചേട്ടന്ന് കഞ്ഞി പയർ ഭയങ്കര ഇഷ്ട ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അങ്ങനെ കഴിച്ചോളും കുഴപ്പമില്ല ഉം
ഇവിടെ രാത്രി മിക്ക ദിവസവും ചപ്പാത്തി ഒക്കെ തന്നെയായിരിക്കും ഇവിടെ ചപ്പാത്തി എന്തോന്നാണ് ഇവിടെ ഉപ്പാക്ക് നിർബന്ധമാണ് ചപ്പാത്തി അപ്പൊ
ആന്ന്ല്ലേ
ചപ്പാത്തി ഉണ്ടാക്കും രാത്രി എല്ലാവരും ചപ്പാത്തില്ല ഉച്ചകത്തെ ചോ ചോറ് ഉള്ളത് ചോറിനും ഓരോട
ഉം ഇവിടെപ്പം ഞങ്ങള് മൂന്ന് പേര് ഉള്ളതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് ഡിസൈൻ ചെയ്യും അപ്പം ഏതാന്ന് വച്ചാ അപ്പം നോക്കിയിട്ട് ഉം
നേരത്ത്ക്കൊക്കെ രണ്ടു തരം ഉണ്ടാക്കണത് ബുദ്ധിമുട്ടാണല്ലോ
ഉം ഞാൻ മിക്കപ്പോഴും ഞാൻ മാത്രമേ കാണത്തുള്ളൂ അത് കൊണ്ട് ഞാൻ രാവിലെ എന്തേലും ഉണ്ടാക്കുന്ന ഫുഡ് ഉച്ചകത്തേക്കും കഴിക്കും ഞാൻ മാത്രം ഉള്ളപ്പോഴാണെങ്കിൽ ചോറ് അങ്ങനെ പിന്നെ രാ ഉം രാത്രിയിലത്തേക്ക് ഒന്നെങ്കിൽ ചോറ് വെക്കും അല്ലന്നുണ്ടെങ്കില് എന്തേലും ഇതുപോലെ ചപ്പാത്തിയോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള പെട്ടെന്ന് കഞ്ഞിയും പയറും ഒക്കെ അങ്ങനെ എന്തെങ്കിലും
ആ കഞ്ഞിയും പയറും നല്ലതാ പിന്നെ ശരീരത്തി അത് കാരണം കൊഴപ്പല്ല എനിക്കിഷ്ട്ട അങ്ങൻത്തതൊക്കെ ഈ മീൻ കറി ചോറ് എനിക്ക് അങ്ങനത്തൊക്കെ ഇഷ്ടം എനിക്ക് ചിക്കനും ബീഫും ബീഫ് ഇപ്പ ഞാൻ കഴിക്കന്നേ ഇല്ല ചിക്കനൊന്നും എനിക്ക് താല്പര്യം ഇല്ല
ഉം
ശരി എന്നാ പിന്നെ വിളിക്കാം
ഉം ശരി